ഹലോ
ആഹ് ഹലോ കേക്കാമോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് പറഞ്ഞോ ഹലോ
ഹലോ
ആഹ് കേക്കാ എനിക്ക് പറഞ്ഞോളൂ
അഹ് ആഹ് കേൾക്ണ്ട് എന്തൊക്കെണ്ട്
നല്ല വിശേഷം അവിടെയോ
ആഹ് വടി നല്ല വിശേഷാണ് സുഖായിട്ട് പോകുന്നു മയൊന്നുല്ല ഇല്ല മയന്നുല്ല നല്ല വെയിലായിരുന്നു
അതെയ ഇവിടെ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴായിരുന്നു ഇപ്പൊ നല്ല മഴക്കാര് വെച്ചിരിക്കുന്നുണ്ട്
ആഹ് അത് ശരി ആഹ് മയക്കാര്ണ്ടായൽ തന്നെ ഒരു അധിക ചൂടായിരിക്കൂല്ലേ
ആഹ് മഴക്കാര് വെച്ച് മഴ പെയ്തില്ലെങ്കിൽ ചൂടാണ്
ചൂടാണ് മയക്കാറുണ്ട് അധികം ചൂടാന്ന് പറഞ്ഞേക്കാം ഭയങ്കര ചൂടാണ അല്ലെങ്കിലും
ആഹ് ചൂടാ ഞങ്ങളാണെങ്കിൽ ഏറ്റവും മേളിൽത്ത ഫ്ലോറിലായോണ്ട് നല്ല ചൂടാണ്
ആഹ് ശെരി ആഹ് മുകളിലാവ അധികം ചൂടായിരിക്കും
ആഹ് മഴ പെയ്യുമ്പോ ഭയങ്കര തണുപ്പു ആയിരിക്കും ന്നാല്
ആഹ് ആഹ് സംസാരിക്കും അതെ ആഹ് എല്ലാ എല്ലായിടത്തും ഇങ്ങനെന്നെ മഴപ്പോ രണ്ടീസം അല്ല മഴ ണ്ടായിരുന്നു അഹ് പോയി
ആഹ് ഇനിയിപ്പ മഴക്കാലം വരാണല്ലോ പിന്നെ
ഇനിപ്പ മയക്കാലം വരാണ് അസുഖം വരാണ് നമ്മളെ ഉം മക്കളകെ സ്കൂൾ തൊർക്കാറായി ആഹ് സ്കൂളൊർക്കാനായി പെരുന്നാളായി ഞ്ഞിപ്പൊ അയ്നൊരു ബഡ്ജറ്റ് നല്ലൊരു സംഖ്യ ബഡ്ജറ്റ്ന്നെ കാണണം കയ്യില്
ഡ്രസ്സക്കെടുത്തോ
ആഹ് ഡ്രസ്സ് ഡ്രസ്സ് എടുത്തിട്ടില്ല ബുക്കും ഇതൊക്കെ വാങ്ങിണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് മക്കക്ക് ഉം
അടുത്ത ആഴ്ചയാണല്ലോ അല്ലേ പെരുന്നാളും
ആഹ് അടുത്താ ആഴ്ച പെരുന്നാളാണ് പിന്നെ ചെറിയ പെരുന്നാളിന്റെ അത്ര ഇ ഇൻട്രസ്റ്റ്ന്നല്ല ഇല്ല വല്യർണ്ണാക്ക് പ്രാധാന്യം പ്രാധാന്യം ഉണ്ട് ഇതരെ നമുക്ക് അത്ര തരുന്നു പക്ഷെ നോമ്പ് കഴിഞ്ഞ പാടന്നെ പെരുന്നാളാവകുമ്പോ ആ ഒരു ഇത് വേറെ ആണല്ലോ ഉം കാര്യങ്ങൾ
എന്താണ്.
ങ്ങളവടെക്കെ ചക്കിം മാങ്ങിക്കെണ്ടോ പ്പൊ ചക്കന്റെം മാങ്ങന്റെം കാലാണല്ലോ.
ചക്കാ.. ചക്കെമ്മാ എന്റെ വീട്ടിലൊന്നുല്ല ആരെങ്കിലെക്കയിട്ട് കൊണ്ടെത്തരും വീ ചക്കെയടെം മരുല്ല മാങ്ങയുടെം മരുല്ല.
ആഹ് ഇപ്പ ആഹ് പ്പത്തകാലത്ത്, പിന്നെ ആരെങ്കിലുക്കെ നമ്മക്ക് ആഹ്.
ആഹ്, കൊണ്ടെന്ന് തരും അങ്ങനെ കിട്ടുന്നെല്ലാണ്ട് ഇല്ല.
ആഹ്
ഇനിപ്പയിനെരു ക്കായത് കഴിയാറായില്ലേ മഴ പെയ്തെയ്ന്.
ആഹ് മഴ പെയ്താ ഞയിന്റെ ആ ടേസ്റ്റ ച്ച് ന്തൊക്കെ പോകും വെള്ളം കുടിക്കും ഇപ്പഴെ അയിന്റെ രസെള്ളു. ഞങ്ങളവടെ.. അങ്ങനെ ഞങ്ങൾക്കും ചക്ക അങ്ങനില്ല പക്ഷെ ചക്കങ്ങള്പറഞ്ഞ പോലെ ച കിട്ടും, മാങ്ങണ്ട് ആഹ്.
മാങ്ങയാണെലും വെള്ളം കേറിയാ, പിന്നെ രസുല്ല.
ആഹ് പിന്നെരു പുളിപ്പും തൊക്കെ ആയിരിക്കും.
ഉം
എന്താ ഫുഡെക്കെ റെഡിയാ യോ, ആ വടെ. ആഹ്, സ്പെഷ്യലെന്തേലുണ്ടായിരുന്നോ.
സ്പെഷ്യലെന്നുല്ല. ചായയും പരിപ്പ് വടെം.
ആഹ്.
നീ ചായുടിച്ചോ.
ഞങ്ങള് ഞാ അങ്ങനെ ചായ പൊതുവെ കുടിക്കാറില്ല. വെള്ളം കുടി ചായ. പ്പൊ, കൊറെക്കെങ്ങണ്ട് നിർത്തീക്കാണ്.
ആഹ് ആഹ്.
ചായപ്പൊടി അത്ര നല്ലതെല്ല. പഞ്ചസാരിം നല്ലതെല്ല. പിന്നെ ന്നാ ഞാൻ രാവിലെ കുടിക്കൂട്ടോ പിന്നെ വൈകുന്നേരം അത്രതില്ല.
എനിക്ക് രണ്ടു നേരം ചായ, ചായ, കിട്ടിയില്ലെങ്കിൽ തലവേദന എടുക്കും.
അയാ ശെരി ചെലർക്ക് അങ്ങനെണ്. ആ നേരം വരുമ്പോ അത് കിട്ടെണം, ഇല്ലെങ്കി തലക്കൊക്കെ ഒര് കെതിയേടാണ്. ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും.
ശീലായി പോയേണ്ട് മാറ്റാനും പറ്റൂല.
ആഹ്
രണ്ടു നേരം കുടിച്ചില്ലേലും, ഒരു നേരങ്കിലും, കുടിക്കും. അല്ലെങ്കിൽ പറ്റൂല.
ആഹ്.
പിന്നെ വീട്ടിലാണെലും എല്ലാരും ചായ ഫാൻസാണ് അതേണ്ട് പിന്നാ.. ചായ ഇരുപത്തിനാല് മണിക്കൂറു ണ്ടാവും.
ണ്ടാവുലേ.. ചായ ഇവടി അങ്ങെൻതെന്നെ ചായ എപ്പഴും ചായെന്നെ.
ആഹ്
ചായന്റത് ഞങ്ങളമ്പടെക്കെ. മൂത്തച്ചേന്റടിം മ്പടെക്കെ ചായ പരിപാടി കെറെ നിർത്തിക്ക്ണ് ചായ രാവിലപോലും കുടിക്കലില്ല വെള്ളം കുടിക്കുന്ന് പറിയും. ല്ലാരും നിത്തിക്ക്ണ് ഞങ്ങളിവടെ തുടങ്ങീക്കാണ് ഞങ്ങള്.
എന്റമ്മക്ക് ചായ ഇല്ലാണ്ട് പറ്റൂല അമ്മ രാവിലെ ഒരു മൂന്നാല് ഗ്ലാസെങ്കിലും കുടിക്കും.
അയ്ശെരി വെറുംവയറ്റില് നമ്മള് പച്ചെള്ളം കുടിക്കെണെന്നാ പറയല് ല്ലേ.
ആഹ് പച്ചെവെള്ളം കുടിച്ചിട്ട് എഴ്ന്നേക്കെണെന്നാ പറയാ.
ആഹ്. നമ്മളെ പതിനെട്ടസുഖം കേ പോ ണ്ടാവൂല പതിനെട്ടസുകം പോകുന്നാ പറയാ. അത്രതാണല്ലോ ഒരു ഗ്ലാസ് പച്ചെള്ളം വെറുംവറ്റിൽ കുടിച്ചാല് ഗ്യാസ്. ഗ്യാസെ പ്രശ്നെന്നും ഉണ്ടാവൂലാന്ന്.
ഇപ്പം ചിയാ സീടൊക്കെ ഇട്ട് കുടിക്കും ആൾ
ആഹ് അതെ
വിട്ടൂലേ വെള്ളം കലക്കുമ്പ ഒക്കെ ഇരുന്ന ടൈപ്പ് ഒരു സാധനം കസ്കസ് ഇല്ലേ
ആഹ് ആഹ്
അതേപോലത്തെ ഒരു സംഭവമാണ് ജിയാസിഡ് അത്ട്ടിട്ട് കുടിക്കും
ആഹ് ആയ്ശരി അഹ് ഞങ്ങള അടുൊക്ക ക ഞങ്ങൾ ഇവിടെ കരിഞ്ചീരകെട്ട് അതേപോലെ
ആഹ് ആഹ് കരിഞ്ചീരകം ആഹ് അത് നല്ലതാണ്
ആഹ് അത് വേറെ നല്ലതാണ് ഈ കൊറോണ സമയത്തൊക്കെ പിന്നെ അത് അങ്ങനെ കരിജീരകം ഇട്ട് മഞ്ഞളൊക്കെ ഇട്ട് ഇഞ്ചി ചുക്കൊക്കെട്ട് അങ്ങനെയൊക്കെ കഴിക്കാറുണ്ടായിന് വെള്ളം നമ്മ അവിടെയൊക്കെ കൊറോണ സമയത്ത് കൊറോണ ഒക്കെ ഉണ്ടായിരുന്ന അവിടെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ
ആഹ് ഞങ്ങക്ക് എല്ലാവർക്കും വന്നായിരുന്നു
അത് ശരി ആഹ്
വീട്ടില് എനിക്ക് വന്നന്നെന്നും പറഞ്ഞ കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എല്ലർക്ക ക്ക വന്നല്ലോ ഒരുമിച്ചാ വന്നത് പുറത്തിറങ്ങാനും പറ്റൂില്ല സഹായിക്കാനും ആരും ഉണ്ടായില്ല
കനാലും ഉണ്ടാവില്ല അതമ്മ എങ്ങനെയാ സഹായിക്കാ എന്നൊക്കെ അങ്ങനെയണ്ട് കഴിഞ്ഞില്ലേ
ആഹ് പിന്നെ ഓപ്പോസിറ്റ് വീട്ടിലുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരെ പിന്നെ പഞ്ചായത്ത് പിന്നെ ചോറ് കൊണ്ടത്തരുമായിരുന്നു അതുകൊണ്ട് പിന്നെ ചോറും കറിയും ഒന്നും വെക്കേണ്ടിായിരുന്നില്ല
ആരും കാണാനും പറ്റില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാനും പറ്റില്ല അങ്ങനെ ഇല്ലായിരുന്നു
ആഹ് ഇതിപ്പോ എനിക്ക് എനിക്ക് വന്നന്നും പറഞ്ഞു ടെസ്റ്റ് ചെയ്യൻ ൻ വേണ്ടിട്ട് പോയതാണ് ഞാൻ അപ്പൊ നോക്കുമ്പോ എനിക്ക് വന്നിട്ടില്ല അച്ഛനുണ്ട്
ആയ്ശരി
അത് കഴിഞ്ഞ് പിന്നെ എല്ലാർക്കും ആയി
ആഹ് അതായാലും ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ
ആഹ് ഒന്നും ചെയ്യാൻ പറ്റൂല്ല ചോറ് ഇപ്പൊ കൊണ്ടു തരുന്ന ആണെങ്കിലും കഴിക്കാൻ പറ്റും പറ്റൂല അത് ചോറ് തിന്നണ പോലെോന്നൂ മണ്ണെന്തോ കയത്തി ന്നണ പോല തോണണം
ആയ്ശരി ആഹ് ചോയ ആഹ് ദടേസ്റ്റും ചൊയ ഒന്നും ഉണ്ടാവില്ല എന്നാ ഉപ്പും രസം ഒന്നും ഇല്ലല്ലോ
ഇല്ല മീൻകറി വന്നാൽ പോലും ടേസ്റ്റ് ഇല്ല
ആഹ് പിന്നെ ഈ കൊറോണ വാക്സിൻ ഞമ്മക്കൊപ്പ വച്ചിരുന്നു കൊറോണ വാക്സിൻ വെച്ചാല് കൈയിനൊന്നും ഇപ്പൊ സ്വാധീനംന്നും ഒന്നും ഇല്ലപ്പോ ആഹ് ഭയങ്കരായിട്ട് വേദതൻ ഭയങ്കരായിട്ട് വേദനെണ് അറിയ
ആഹ് അതന്നെ
പിന്നെ അതാല അങ്ങനെയൊക്കെ കൊറോണ വന്ന് അത് കഴിഞ്ഞ് നിപ്പ പ്രളയം ഇതൊക്കെ നമ്മള ഇനിപ്പ എന്താണവ വരുന്നെ
അതെ ഇനി അടുത്തത് എന്തന്നന്നും അറിയില്ല
ആഹ്
കൊറോണ കഴിഞ്ഞ പിന്നെ എല്ലാർക്കും പാടില്ല
ആഹ് ഏ
കൊറോണ കഴിഞ്ഞ പിന്നെ എല്ലാർക്കും പാടില്ലന്ന്
ആഹ്
അസുഖം ഇല്ലാത്തവർക്ക് അസുഖം വന്നു തുടങ്ങി
ആഹ് തന്നെ കൊറോണ കാലം എത്ര പേര് മരണപ്പെട്ടുലെ ഞങ്ങളടെ മ മ പ്രായൊന്നും ആയിട്ടില്ല എല്ലാ കുറെ ആളുകളാ മ മരണംപെട്ടെന്നാ.
ചെറുപ്പക്കാരാണ് കൂടുതലും.
ആഹ ചെറുപ്പകാര അന്നൊരു പേടിയായ്രുന്നു കേട്ടപ്പ തന്നെ. പൊർത്തും പോകാ വയ്യ വീട്ട് കുത്തിരിക്ക അങ്ങനെര്ന്നല്ലോ സ്കൂലല്ല ദുല്ലാ മ്..
കൊറെ നാള് ഇരുന്ന് വീട്ട്ല് പൊറത്തോള്ളോരൊക്കെ പെട്ടും പോയി
ആഹ്.. ഏതിയാലു ങ്ങൻത്താ ഓഡ്റ് ഓരോ കാലത്തും ഓരോ അസുഖം ഞമ്മളു കൂടി വിചാരിക്കാത്ത അസുഖങ്ങള്.
അതെ വെള്ളപ്പൊക്ക ആയും വിചാര്ച്.
വെള്ളപ്പൊക്ക അങ്ങനെ വന്നു പ്രളയം അങ്ങനെ വന്നു. പ്രളയം അങ്ങനെ വന്നു പിന്നെ ഈ ഉരുൾപൊട്ടലേട്ടിലേ ആ ഇവിടെക്കെ ആ വയനാട് നാട്ട് ലോ ലോ ലോകം ഫുള്ള് നശിച്ചിലെ? കെ മനുഷ്യരെന്നെ വെര്ത്തി കുന്നത് അനുശര മരം വെച്ച് പിടി വെട്ടുക മുറിച്ചു മാറ്റ
കൊറോണ കാൽത്തോ പ്രളയം കൊണ്ടോ? ഹലോ.. ഹലോ..
ഹലോ..
ആ കേൾക്ണ്ട്. ആ പ്രളയം കൊണ്ട് ഞങ്ങക്ക് ഞങ്ങളെ വീട് ഇവിടെ പുയന്റെ വക്കിലായിരുന്നു.
ആഹ് ആഹ്
ആ വെള്ളം ങ്ങട്ട് കയറി വന്ന് വെള്ളം അടിയിൽ ഏതിലും ഞങ്ങളെ വീട്ട്ങ്ങട്ട് കേറിട്ടില്ലന്നേ ള്ളു. എന്റെ മൂത്തച്ഛന്റെ വീ ഞങ്ങളെ മൂത്തച്ഛന്റെ വീട് ഫുള്ള് ഓ ഞ മുകളിലൊക്കെ വെള്ളായി വെള്ളൊക്കെ ഇതായി ആകതായി കരണ്ടൊക്കെ ഒന്നുല്ലല്ലോ പിന്നെ. പിന്നെ വ്ടെന്നെ മ് വീടിനൊക്കെ പിന്നെ പൊട്ടുംതൊക്കെ വന്ന് വീടൊക്കെ താന്നു ആ താന്നു പോയി കൊറച്ച്
പിന്നെ പൊഴയുടെ സൈഡിലൊക്കെ ആണെങ്കി പിന്നെ പറയണ്ടല്ലൊ
അതാ പിന്നെ തൊക്കെ ഇട്ടോണ്ട് അത്ര ഇതായിട്ടില്ല.
ഞങ്ങടെ അവിടേന്നും
ബെൽറ്റ് വാർത്തോണ്ട് വീടിന് ബെൽറ്റ് വാർത്തോണ്ട് ചൊറപ്പ്ണ്ടായ് അല്ലെങ്കിൽ വീടൊക്കെ ഇടിഞ്ഞു പോവുമായിരുന്നു.
കൊറേ വീടൊക്കെ പോയി.
കൊറെ വീട് പോയി കൊറെ മനുഷ്യ ആൾക്കാര് പോയി ഇത്ര വെള്ളത്തിലാ ആഹ് ഉരുൾപൊട്ടൽന്റെ അന്ന് ണ്ടായത്. മനുഷ്യരാ വെരുത്തി വെക്ക്ന്നത് പാറ പൊട്ടി- തലും ആഹ് ഇപ്രാശ്യം എന്താണ് ഇസ്കൂൾ തുറക്കണേ പേടിആവ് ണ്ട്പ്പൊ
ആഹ് സ്കൂള് തൊറന്നഴിഞ്ഞാ പിന്നെ അവധിയായിരിക്കുള്ളൂ മഴ കാരണം.
കാര്ക്കും പിന്നെ മക്കളെ പറഞ്ഞു വിടാനും പേടിയ പ്പൊ. ഓരോതായിട്ട് ആ പ്പൊമ മയക്ക്മര്ന്ന് ലഹരി തൊക്കെ ഒക്കെ തല്ലേ മക്കൾ പേടിആണ്. കടയിൽ ആഹ് മിട്ടായി ഇതൊക്കെ ഓരോ ഓരോ മോഡല് ഇതാക്കിഇട്ട് മക്കക്ക് അല്ലെ പറയാൻ പറ്റൂല്ലല്ലേ ആരൊ എന്താ അടിമപ്പെട്ട ആൾക്കാര് ഇങ്ങനെ ഇതായിട്ടെ ഉം പേടിയാണ് സത്യം പറയാണെങ്കിൽ പേടിയാണ് ഇപ്പ സ്കൂള് തൊറക്കുമ്പൊ നമുക്ക് ഇപ്പ നമുക്ക് സമാധാനണ്ട് മക്കൾ നമ്മളെ അടുത്തുണ്ടാവുമ്പൊ
ആഹ്‌ രണ്ടു മാസം സമാദാനം ഉണ്ടായിരുന്നു
ആഹ്‌ പിന്നെപ്പൊ ഏതായാലും നമ്മളെ മക്കളെ പറഞ്ഞു വിടണല്ലൊ
ഉം പോയല്ലേ പറ്റൂ അല്ലാണ്ട്
വിദ്യാഭ്യാസല്ലേ ഇപ്പത്തെ കാലത്ത് എജ്യൂക്കേഷൻ ആണല്ലോ വേണ്ടത് ആഹ് നിങ്ങെളെന്തേലും ജോലിയും ചെയ്യുണ്ടോ
ഇല്ല ഞാൻ പഠിക്കണ്
ആഹ്‌
എന്നാ ശെ
പിന്നെന്താ ഓക്കേ ഓക്കേ